അലോ ആഹ് കേക്കുണ്ടോ ആഹ് ഞാൻ പറഞ്ഞൂകൊടന്നെവിടെ വെച്ച് കഴി ഞ്ഞാ മ റ്റേ എന്റെ സ്വന്തം വീട്ടിലിക്ക ഞാൻ പറഞ്ഞില്ലേ പുള്ളി ഫസ്റ്റ് തൊടങ്ങിയ ടൈമില് പുള്ളി കെറി. എക്സാം ചെയ്ത് പുള്ളിക്ക് കിട്ടി കുവൈറ്റിലാ കിട്ടിയത് അപ്പൊ കിട്ട് ഇതിപ്പെങ്ങനെയാന്നെച്ചയിഞ്ഞാ ഇതന്നെ കമ്പനി വക ഫുഡ് സ്റ്റേ അക്കോമഡേഷൻല്ല ആഹ്
ആഹ് അതൊക്ക്‌ണ്ടാവൂല്ലേ
ആഹ് അപ്പൊ അങ്ങനെയാണ് പുള്ളിക്ക്‌ കിട്ടിയത് അപ്പൊ തൊടക്കം ഭയങ്കര പാടാന്നു പുള്ളി ഇവ ഇവിടന്ന് അണ്ടർ വാട്ടർ ബിൽഡിങ് അങ്ങനെ കൊറേ ചെറിയ ചെറിയ കോഴ്സില്ലേ അത് കുറേ പുള്ളി പഠിച്ചുവിട്ന്ന് പുള്ളി എന്റെ പുള്ളി ഭയങ്കര പഠപ്പിയാന്ന് എന്ന്ച്ചാ പത്തില്ല് എന്റെക്കെ സീന് പുള്ളി സി ബി എസില് ഫുള്ളെ എപ്ലസൊക്കെയാന്ന് പുള്ളിക്ക് സി ബി എസില് ആഹ് സി ബി എസ്സില് ഫുള്ളെ പ്ലസ് വേടിക്കാന്ന് ഓർത്തോ ഭയങ്കര പാടായിരിക്കൂലെടാ ഇത്താമാരും ഇങ്ങനെ നല്ല പഠിപ്പികളായിരുന്നു പുള്ളിയെന്നിട്ടിങ്ങനെ എഞ്ചിനീയറിങ്ങെടു പുള്ളിക്കാരന് സത്യം പറഞ്ഞ്കഴിഞ്ഞാൽ ഈ പട്ടാളത്തി പോകാനാണ് പുള്ളിക്ക് താല്പര്യം പക്ഷെ പുള്ളിടെ വീട്ടീന്നും വി ഇങ്ങനെ ഇവര് വിട്ഉം ചെയ്തില്ല ഞങ്ങടെ സ്വന്തത്തിപ്പെട്ടൊരിക്കയാണ്ട്ട്ടാ പുള്ളി പ ട്ടാളായിരുന്നു പുള്ളിക്കാരനപ്പിങ്ങനെ ഹാർട്ടറ്റാക്ക് വന്നിട്ടിങ്ങനെ മരിക്കൊക്കെ ചെയ്താ പുള്ളി പിന്നെ അവര്ക്ക് വീ ട്ടിലും മൊത്തത്തില് ഇങ്ങനൊരു പട്ടാളം ഇങ്ങനെ യുദ്ധം കേസൊക്കെങ്ങനെ വന്നു കഴിഞ്ഞാ പുള്ളി ക്കാരന് സോൾജറായ്ട്ട് പോവാനാ സോ ഏഐ ഇങ്ങനെ ഇവിടെ മറ്റേ മ്മടേ ഈ ബോർഡറിലൊക്കെ നിക്ക്‌ണ സോൾജർമാരില്ലേ
അതേതെ ആഹ്
അങ്ങനെ പോകാനാണ് പുള്ളിക്കാരന് താല്പര്യം വീട്ട്കാര് വിട്ടില്ല അപ്പൊ പുള്ളിങ്ങനെ എഞ്ചിനീയറിങ്ങിനൊണ്ടാക്കി പുള്ളി എഞ്ചിനീയറിംഗ് പഠിച്ചില്ല പുള്ളിക്ക് താല്പര്യില്ലാത്ത സാനായോണ്ട് പുള്ളി പഠിച്ചില്ല
ആ അപ്പൊ പിന്നെ ഇറങ്ങി ചെറിയൊരു കോഴ്സെയ്തിട്ടുണ്ടാവുല്ലേ
ഉം ഡ്രോപ്പൗട്ടെയ്തു പയ്യെ എന്നിട്ട് പുള്ളി ഇങ്ങനെ കൊറേ നാള് കടന്ന് കൊറേ കോഴ്സ് അങ്ങനിങ്ങനെയൊക്കെ ക്കെചെയ്ത് ലാസ്റ്റിതികേറിച്ചെന്നു ചെന്നയിന്റെ പുള്ളിക്കാരന് ഭയങ്കര പാടായിരുന്നാദ്യം ഭയങ്കര പണി ഒരു രക്ഷയില്ലാത്ത പണി പാടും എന്നിട്ട്ങ്ങനായി എന്നിട്ട് പിന്നെ പുള്ളി എക്സാമെഴുതി പുള്ളിക്കാരനു അവിടെ അയിതന്നൊരെക്സാമെഴുതി ഓഫീസറായിട്ട് കിട്ടി എന്നിട്ട് പിന്നെ വല്ല്യ കൊയപ്പണ്ടായില്ല
അതെതെ അത്യാ ഇപ്പൊ അത്യാവശ്യം ഇതൊക്ക്ണ്ടോ ശമ്പളൊക്കണ്ടോ
ട്ട് ശമ്പളൊക്കെണ്ട്
ആഹ് ആഹ് അതായത് നമ്മളിപ്പേത് കോഴ്സും ട്രന്റാക്ണയിന്റെമുമ്പ് കേറാൻ കയ്യണം
ആഹ്
ട്രെന്റായി കഴിഞ്ഞാ അയിലിഷ്ടംപോലാൾക്കാര് കേറും
ആഹ് അതെ ഇത്താ അവിടെ കൊത്ക് കള്ണ്ടോ
ഏഹ്
അതിവിടെ പറഞ്ഞാ ഇവിടെപ്പറഞ്ഞാ
ആഹ് അതെതെ ഓക്കേ ഓക്കേ
ഉം.
ഏഹ് ഇങ്ങളിപ്പഞ്ഞീ ഈ ഇലക്ട്രിഷൻ ഇലക്ട്രിക്കിന്റെ ഫീൽടിൽ പോവാനാ തീരുമാനിച്ച്
എലക്ട്രിക്കൽന്റെ അറിയാമ്പാടില്ലെന്താവുന്ന് നമ്മളിങ്ങനെ പഠിച്ചയിന്റെ കൊറേ ഇതൊക്കെ വന്റ് എന്തെങ്ക എന്തെലൊക്കെനിന്നിതില് എക്സ്പീരിയൻസാക്കണം അന്ന്ട്ട് നോക്കണം എക്സ്പീരിയൻസ് വേണോന്ന് മെയിനായിട്ട് ഫസ്റ്റപ്പേതേലും കിട്ടും ഇവിടെ കോളേജ്ന്നെന്നെ ഫസ്റ്റ് കോള് ജിന്നേതേലും കിട്ടും നമുക്ക് അവര് രന്നേതേലൊക്കെസെറ്റെയ്ത് തരും എന്തെലും കാണിച്ച് ഇണ്ട് നൂ നൂറ് ശതമാനം പ്ലേസ്മെന്റ്ണ്ട് നമ്ക്ക് കോളേജി കിട്ടണ്ട്രാപൊ പക്ഷേ നമ്മുടെ ഇ ത് സപ്പളി കുറവാണെങ്കില് അത്ര കുറച്ച് നല്ലത് കിട്ടും കൂടുതലാണെങ്കി അതിനനുസരിച്ച് ഇങ്ങനെ കുറയും പിന്നെ എക്സ്പീരിയൻസ് ആറ്റികയ്ഞ്ഞിട്ട് നമ്മള് പൊറം രാജ്യത്ത് ക്കഅങ്ങനന്തങ്കിലൊക്ക നോക്കി കഴിഞ്ഞാ കൊർച്ചൂടെ നല്ല ജോല്യാള് കിട്ടും
ആഹ് അത് കിട്ടും നമ്മള് കേറുമ്പ തന്നെ കൊറെ എക്സ്പെക്ട് ചെയ്യരുത്
ആഹ് കൊർച്ച് കഷ്ടപ്പെട്ട് സെറ്റിയ്യണം അല്ലെ എങ്കന്നെ ചെയ്യണംന്ന് വെച്ച് കഴിഞ്ഞാ ഇപ്പ എല്ലാരും പഠിച്ച ജോലി തന്നെ ചെയ്യണമിന്നില്ലല്ലോ ആഹ്
ആ അല്ലല്ല എത്ര ആൾക്കാര്പ്പൊ പഠിക്കാതെയ്യ്ണ്ട്
പഠിച്ചേതാ പെയ്സി നമ്മളിപ്പന്തെലും ചെൽപ്പോ പറയാൻ പ നമ്മള് വേറെന്തേലും ലവൽല്ല് വെച്ച് വഴിതിരിഞ്ഞ് വേറെന്തീലൊക്കെ പോവാലോ
ഏ ജീ പ്അലഎന്തട് സംഭവിക്കൂല
നമ്മള് പിന്നെപ്പൊ അങ്ങനെയൊക്കെെ ചിന്തിച്ച് ഇരിക്കണം ആദ്യം കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം ഭയങ്കര പാടാ സംഭവം അല്ലടാ
അല്ലലും നമ്മളിപ്പോം ഈ പ്ലസ് ടു കഴിഞ്ഞ ആ ഒരു രീതിൽ പഠിക്കൂില്ലല്ലോ ഏതാലും
ഊം
നേവാത്തല്ല ഇച്ചിരി നല്ല പാട നീ ഫിസിട് കോർ സബ്ജക്റ്റിലയ്ക്കെ വരുമ്പോ ഇമബ ബ്രാത്ന്പിടിക്കും
അതെ അതെ ഫിസിക്സ് ഫിസിക്സ്െ കയല്ലേ മെയ്ൻ
സക് ഫിസിക്സ് കഴിഞ്ഞ ഫിസിക്സ് ഞങ്ങൾക്ക്ത്തില്ല ഫിസിക്സ് ഒക്കെ ബേസിക് ഫിസിക്സ ന്നാലും പാടുള്ള ഫിസിക്സ് ആശം നമുക്ക് എളുപ്പ പഠച്ച് മനസ്സിലാക്കി എളുപ്പാ
ആ ആഹ് പിന്നെ കോറെ ഏതാപ്പോ ഈ
കോറി ഇലക്ട്രിക്കൽ ബേസി തന്നെ കൊറെേ സാധനങ്ങള് അനലോഗ് സർക്യൂട്ട് ഡിസ് ഡൈനിങ് മറ്റേ നമ്മുടെ ബോഡി ഡിസൈനിങ് ഒക്കെ ഇല്ലേ
ആഹ് ആഹ്
അങ്ങനത്തെ കൊറെേ സാധനങ്ങളൊക്കെ
ഉം ഇനിക്ക്പ്പോ മുവ്മുവായിരത്തിനാല് കൊല്ലം ഒരു സബ് ഇല്ലാതെ കൊണ്ടോണംന്നുണ്ട്
ആഹ് സപ്പ്ലലാണ്ട് നിനക്ക് പ്പൊ ഫുള് എ പ്ലസ്സ ഒക്കല്ലേ നീ പഠിക്കാന്നെഎനിക്ക് വലിയ ബാവടണ്ടാവൂല്ലാണന്ന
ആഹ് പറാൻ പറ്റൂലല്ലോ കോളേജല്ലേ
കോളേജാണ് പക്ഷെ ന്നാലും കിട്ടാണ്ട് ഒ പറ്റുക്കെ ചെയ്യും നിങ്ങൾക്ക് എത്രയാ പാസ് മാർക്ക് എത്ര ഇരുപത്തിനാലാണോ പതിനെട്ടാണോ
ഞങ്ങക്ക് ഇരുപത്തി ഒന്ന
അയത് കോർ സബ്ജക്ട് ഇരുപത്തൊന്ന് ബാക്കി മറ്റതൊക്കെ ഇരുപതിന്നാലെന്നെതോന്ന്ണ
അങ്ങനെ വരാൻ സാധ്യതയില്ല കോർ സബ്ജക്ട് ആയിരിക്കും കൂടുതല്
അല്ലല്ല കോർ സബ്ജക്റ്റ് വേദിലാ
ആ ഓക്കെ ഓക്കെ മറ്റേത് അത്ര അറവേല്ല
ഉം മറ്റേ അമ്പതില് ആഹ്
ആഹ്
അപ്പം അമ്പതിലാകുമ്പോം പൈ പൈനഞ്ച് അത് മതിയാവും ആഹ്
ഉം പൈനഞ്ച് ആ പാസവാനൊക്കെ നമൾ പാസാവുല്ലേ?
അപ്പ നിനക്കിപ്പ നി നിന്റെ രു വിജ നീ നോക്കിയിട്ട് ഏതാണ്ട് പഠിപ്പി സെറ്റപ്പ് ആണ് നീ അത്യാശ്യം പഠിക്കും നീ.
ഓഹ് അങ്ങന ഒന്നും പറയല്ലേ നമ്മള കഷ്ടപ്പാട് നമ്മക്ക അറിയാള്ളു.
എനിക്കിത് പറഞ്ഞഴിഞ്ഞാൽ മടിയാ. മടി മടി ആയോണ്ടാണ് ഈ വിഷയം ഫുൾ.
ഉം
അങ്ങനെയാ ണോ ഏ
ഏയ് നമ്മൾ ആ ആഹ് എക്സാം എയ്തണം അങ്ങട്ട് എത്തി കഴിഞ്ഞാ പിന്നെ വേറൊന്നിനും ഇല്ല
ആഹ് ഊ ഫുള്ള് പഠ്ത്തം
അതെ
ഓ അപ്പൊ നീ എഫോട്ട്ട്ട് പഠിക്കും നല്ലതാട
ഉം
നീയാണോ ക്ലാസ്സില് ടോപ്പറ് നീയായ്രുന്നോ?
പെണ്ണ്ങ്ങളാ
ആഹ് ഉം അതൊക്കെ വേറെണ്ട് നയന്റി നയൻ പെർസെന്റേജ്ല്ലോലെക്കെ ഇണ്ട്.
ഏഹ് ഏഹ് എന്റെ ക്ലാസില് നയന്റി നയൻ കിട്ടിയൊരു പെണ്ണ് ഞാൻ പഠിക്ണേക്കെ കോളേജിലാ പഠിക്ക്ണെ
ഔ
എന്നോയ്ച്ച് കഴിഞ്ഞാ ഇത് ഇത് എന്ന് വെച്ചഴിഞ്ഞാ ഇങ്ങനെ കോളേജ്റാങ്കിങ് വച്ച് ക്കഴിഞ്ഞാ ഞങ്ങളെ കോളേജിനെക്കാ ഒ കോളേജിലാ പഠിക്ണം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം മാർക്ക്ള്ളെ
എന്തിനാ പ്പ ഔടെ പോയി ചേർന്നെ
അതെന്നാ അറിയോ ഈ എഞ്ചിനീയറിഗ് പഠിക്കാം പ്ലസ്ടു ലെ മാർക്കല്ല കാര്യം കീമ് ല്ലേ കീമിന് മത്ര മാർ ണ്ടോ അയ്ലെ കാര്യള്ളൂ
അല്ല നിങ്ങള് ഇഎമ്മെ എഴുതിനോ?
ഞാൻ കീമോയ്തില്ല ഞാൻ എന്നാ ചെയ്തോയ്ച്ച് കഴിഞ്ഞാ ഞാന് സത്യം പറഞ്ഞ ജർമൻ പഠിച്ച് അങ്ങനെ പോമന്റ് എന്റെ കൂട്ടുകാരൊക്കെ ജർമ്മ ഇങ്ങനെ പഠിച്ച് അപ്പൊ ഞാൻ ഫുള്ള് ജർമ്മൻ മൈന്റിലായി നിക്കുവായിരുന്നു നിങ്ങളെ ഔടെ പോയില്ലെ ആരും അങ്ങനൊന്നും
ആഹ് എബ്രോഡ് പോവാ നിന്നതെലെ?
നിങ്ങൾടെ അവിടെ ഒക്കെ ജർമ്മൻ പടിച്ച് പോണ ആൾക്കാര് കോറവാണോ?
അതെ ടാ കോറവാ
ഏഹ് അവിടെ അങ്ങനെ ഇല്ലെ ഞങ്ങളെ ഇവിടൊക്കെ ഫുള്ള് ജർമ്മൻ പഠിച്ച അങ്ങനെയുള്ള സെറ്റപ്പ മിക്ക വരും
ഏഹ് അവരെ എന്ത്‌ പോയവരൊക്കെ എന്താ അവസ്ഥ?
പോയവർക്കൊക്കെ കോഴപ്പല്ല ടാ അത്യാവശ്യം എന്തായാലും കഷ്ടപാട് ഇണ്ടാവും അപ്പൊ നിങ്ങളെ അവിടെ അങ്ങൻത്തെ സംഭവൊന്നുല്ല ജർമ്മൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒന്നുല്ലേ?
ഉം കോറവാ ഇവിടൊന്നുല്ല
ഏഹ് അപ്പ നിന്റെ അറിവില് അങ്ങനെ ആരും പോയിട്ടൊന്നുല്ല.
നമ്മടെ ഇവിടെയൊക്കെ എന്തോരും പേരാണ് ജർമ്മനിലേക്ക് പോണെന്നറിയോ? എറണാകുളം, എറണാകുളം
ആഹ് എർണാകുളം എർണാകുളത്തുണ്ടല്ലോ ല്ലേ ആഹ്
ആഹ് ഊ ഞങ്ങള് ഇവട്ന്ന് കോറെ എന്റെ കൂട്ടുകാരനൊക്കെ പ്പ മൊത്തം അയ്നകത്ത് നാല് മുടിവുള് റ്റേവൺ എറ്റു ബി വൺ ബിറ്റു ലാഗേജ് പാസ്സാവണം അപ്പൊ അത് പാസ്സായി കഴിഞ്ഞ ഇങ്ങനെ നിക് ഭയങ്കര പാടാ പഠിക്കാനും പാടാ ട്ടോ അത്യാവശ്യം
ആഹ് ജർമ്മനോ
ആഹ് ജർമ്മ ലാഗേജ് പഠിച്ചെടുക്കാൻ
ആഹ് പഠിച്ചെട്ത്തിട്ട് എക്സാമോക്കെ ഉണ്ടോ പഠ്ച്ച് ഇട്ത്തിട്ട്
ലാഗെജ് എക്സാം പാസ്സായി കഴിഞ്ഞയ്ഞാ എന്റെ കൂട്ടന്മാര് മി മിക്കരും എന്തെച്ചാ അവിടെ എജുകേഷൻ ഫ്രീ അല്ലടാ
ആഹ് അവ്ടെ ജർമ്മൻ ല്ല് ആഹ്
ആഹ് ജർമ്മൻല്ല് ഫ്രീ ആയൊണ്ടാണ് അപ്പ ഇവൻമാരെന്നെ ചെയ്യന്ന് വെച്ചയ്ഞ്ഞാ എന്റെ കുട്ടര് ചൈയ്ത്ക്ണ് ഓയ്ച്ചയ്ഞാ ലാഗേജ് ലാഗേജ് പാസ്സായി കഴിഞ്ഞാ നമുക്ക് അവിടെ ചെന്ന് പഠിക്കാ അല്ലെങ്കിൽ ലാഗ്വേജ് പാസ് ആവാണ്ട് പോകാൻ പറ്റും പക്ഷെ ഫീസ് കൊടുക്കേണ്ടി വരും
അതെ അതെ അപ്പ അതിനെട്ടി നല്ലേ പാസായിട്ട് പോണയല്ലെ
പാസ് ആയിട്ട് പോവുകവാണെങ്കിൽ ഇത് കൊഴപ്പമില്ല എന്ന് വെച്ച് കഴിഞ്ഞ ഓരോരോ ഇതിന് ഇപ്പൊ പിന്നെ വേറെ കാര്യം എന്ത്വെച്ചാൽ ലാംഗ്വേജ് അറിയാണ്ട് പോയാൽ നമുക്ക് നല്ല പണി കി ട്ടും അവിടെ ഉള്ളവർക്ക് അങ്ങനെ ഇംഗ്ലീഷ് അത്ര അറിയത്തില്ല
അതെ അതെ ആഹ് പുടിച്ച് നിക്കാൻ കഴിയൂല
ച്ചു നിക്കാൻ ഒട്ടും കൈ യൂല പക്ഷെ അവിടെ അവിടെ ഒരു കടല് ഇപ്പോ നമ്മള് പാർട്ട് ടൈം ഒക്കെ പ്രതീക്ഷ ആയിരിക്കല്ലോ മിക്കവരും തന്നെ പോണത്
അതെ അതെ അവിടെ നിക്കാൻ കൈയുല അപ്പൊ
പാർട്ട് ടൈം അറിയാണങ്കിൽ ജോലി കൊടുക്കണങ്കിൽ ലാംഗ്വേജ് അറിയണംന്ന് പറയും
ആഹ് ആഹ്
അപ്പൊ മൊത്തത്തിലൽ കുടുങും
ആഹ് ആഹ് നിങ്ങള് പാർട്ട് ടൈം ആയിട്ട് എന്താക്കിലും ചെയ്യുണ്ടോ
ഞാനോ പാർട്ട്‌ ടൈം ആയി ട്ട് അങ്ങനെ ആഹ് ഞാൻ എവിടെ ഇങ്ങനെ കാറ്ററിങ്ങിനെക്കെ ഇടക്ക് ക്കെ പോവും
ആഹ് അതേള്ളൂ
വേറൊന്നും അങ്ങനെ പോവാറില്ല പിന്നെ ഞാൻ വെച്ച് കഴിഞ്ഞാൽ വീടിന്റെ പുറിലേക്ക് നമ്മടെ ഇപ്പൊ സീസണല്ല റബ്ബർണ്ടല്ലോ
ആഹ് ആഹ്
റബ്ബർ നിക്ക്ണ്ട് ഒരു നാല്പ്പത് അമ്പത് സെന്റിൽ അത്യാവശ്യം റബ്ബർ നിപ്പുണ്ട്
ആഹ് അത് സ്വന്താ
ആഹ് അത് ഞങ്ങളുടെ സ്വന്തം വീടിന്റെ ബാക്കിലേക്ക് അപ്പൊ അത് പയ്യങ്ങ് വെട്ടും വെട്ടിട്ട് ഇഡി വിൽക്കും നല്ല പൈസ കിട്ടുഡാ
ആഹ് അട്ട് മാറയാ അത് വി ആഹ് എന്റെ കൂടെ ഒരു പഠിച്ച ഫ്രണ്ട്ണ്ട് ആഹ് ഓന്റെ ആഹ് അത്തടടെ അമ്പോ അച്ഛൻ എന്റെ ഇപ്പക്ക് ഇണ്ട് ഇത്
ആഹ് ആഹ്
ആഹ് അന്നട്ട് ഇവന് എന്താവശ്യം വന്നാലും അവിടെ പോവും രണ്ട് സീറ്റ് ടുത്ത് വിക്കും ഹ എന്നിട്ട് ആഹ് പൈസൊക്കെ പോരും
നല്ല മെച്ചക്കളിയ ആഹ് നല്ല മെച്ചന്നേ അത്യാവശ്യം വെയിറ്റ് ഉണ്ടാവും ഇപ്പ മഴ കാലം തുടങ്ങിട്ട് വെട്ടണം വെട്ടിട്ട് പൈസ ഉണ്ടാക്കണം എന്തെലും ഒക്കെ ആക്കണം
അതെ അതെ അത് ചോദേ മാതിരി ഏലക്കല്ലേ അത് നല്ല ഒരു സ സ്കോപ്പ് പരിപാടിയാണ്
പക്ഷെ ഏലക്ക ഞങ്ങളെ ഇവിടെ ഇങ്ങനെ നട്ട പിടിക്കില്ല നമ്മളെ അപ്പുറത്തേക്ക് മു പിന്നെ അടിമാലിന്ന് വെച്ചാൽ ഇടുക്കി ഞങ്ങടെ ഇച്ചിരി ഒരു എന്റെ വീട്ടിന്ന് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ കഴിഞ്ഞ്ഴിഞ്ഞ പിന്നെ ഇടുക്കി ജില്ലയാ
അ ആഹ്
അപ്പൊ അപ്പ മറ്റേ നേ നീരലും പാലും നിനക്ക് അറില്ലായിരിക്കും അല്ലോ അത്
ആഹ് അതായത് ഈ ഏലക്കക്ക് തണുപ്പില് സ്ഥലമേണം അപ്പം
ആഹ് ഏലക്കക്ക് തണുപ്പുള്ള സ്ഥലം വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇടുക്കി ജില്ലയാണ് ഏറ്റവും സെറ്റപ്പ്
എടക്ക് ഏലക്കക്കിലെ ആഹ്
ആഹ് അവിടെന്നാണ് കൂടുതൽ ഏലക്കക്കെ അവിടെ മഴയും എടാ അങ്ങനെ അവിടെ വെയില് വെയിൽ ചൂട് കുറവാ അപ്പൊ തണുപ്പുണ്ടേൽ നന്നായിട്ടുണ്ടാവും നമ്മളെ ഇവിടെണ്ടാവുമൊക്കെ ചെയ്യും പക്ഷെ അങ്ങനെ ക്വാളിറ്റി ഒന്നും കിട്ടില്ലായിരിക്കും അന്നേരം
അതെ അതെ ആഹ്
ഏയിപ്പ ആഹ് വാല്യു കുറയും
ഏലക്ക ഭയങ്കര, ഭയങ്കര പൈസ കിട്ടും. ഒരു രക്ഷയില്ലാത്ത പൈസ കിട്ടും.
എങ്ങനെയുണ്ട് പൈസ. അതായത് നമ്മളിപ്പോ ഉണക്കി കൊടുത്ത ഒരു കിലോന. എന്തറയാ രണ്ടായിരത്തി അഞ്ഞൂറ് തന്ന,
മൂവായിരം അങ്ങനൊന്നും-
ആഹ് ലവൽ കഴിഞ്ഞിട്ട് വരാ.
നീ ഏതാ ജില്ല?
നങ്ങൾ നമ്മളെ മലപ്പുറ
ആ മലപ്പുറം എന്റെ ക്ലാസ്സിലുണ്ട്, കുറേ മലപ്പുറത്ത് കുറേ പേരുണ്ട്.
ആഹ് ആഹ്!
മലപ്പുറം കൊറേ പേരുണ്ട് മറ്റേ. അട്ടപ്പാടി മലപ്പുറം ആണോ?
അട്ടപ്പാടി എല്ലാ, ആഹാ മഞ്ചേരിയാ മലപ്പുറം.
അല്ല അട്ടപ്പാടിന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറം ആണോ?